കേൾക്കണില്ലേ കേൾക്കണില്ലേ
ആഹ് കേൾക്കണ്ട്
വിദ്യാഭസതിനെ കുറിച്ചാണല്ലെ പറയേണ്ടേ നിങ്ങൾ പഠിക്കണ്ടോ
ഞാന് പഠിക്കണ സമയത്തും
ആഹ് കല്യാണം കഴിഞ്ഞതല്ലേ
ആ കല്യാണം ഇപ്പം കഴിഞ്ഞിട്ടുള്ളു ഇത് വരെ പഠിക്കന്നെയാണ്
ആഹ് എന്താ പഠിച്ചിരുന്നേ?
ന്തെങ്കിലൊക്കെ ചെയ്യണം ഞാന് ഒക്കെ കഴഞ്ഞ
ജോലിയൊന്നും ചെയ്യുന്നില്ലേ ചെയ്തിരുന്നോ?
ഇല്ല ആഹ വർക്ക്‌ ചെയ്യുന്നില്ലേ
ആഹ്
പിന്നെ പിന്നെ പഠിക്കാന്നുള്ള രീതിയിൽ അങ്ങനെ എറങ്ങിണു അപ്പ പിന്നെ എല്ലാരേം കല്യാണം കഴിഞ്ഞാ ഇപ്പോളും പഠനം നിർത്തിയിട്ടൊന്നും ഇല്ല
ആഹ്
ഉം
ഇപ്പൊ ഇനി പണ്ടത്തെ പോലെയല്ലല്ലോ
ആ നിർത്തം ആ നിർത്താ തോന്നൂലേ ഇപ്പൊ എനിക്ക് വയ്യാത്ത കൊണ്ടാണ് നോക്കാത് ത്തത് വേറെ ഒന്നുമല്ല
പഠിച്ചു തുടങ്ങിയ പിന്നെ ഇങ്ങന പഠി പണ്ട്ന്ന് പറഞ്ഞാല് പഠി പഠിപ്പിക്കൂലല്ലോ അങ്ങനെ ആ കൊറച്ച് ഒര് കൊറച്ചില് ഞാൻ ഇപ്പോ കല്ല്യാണം പെൺ കുട്ടികളാണെങ്കിൽ കല്ല്യാണം കഴിച്ചയക്കാ ആൺകുട്ടികളാണെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്കെറങ്ങാ ആ എന്റെ പഠിപ് പഠിപ്പിക്കൂല്ലലോ കൊറേ
ഉം അത് ഞാ എൻ ഞങ്ങളെ സമയത്തൊക്കെ
പഴ അയിന്റെ ആ അത് ഇവിടേം അങ്ങനെ തന്നെയാണ് ഞാനുവാണ് കുറച്ചും കൂടി നാ ഇന്റെ അത് പഠിപ്പിച്ചത് പതിനെട്ട് വയസ്സ്ന്ന്ള്ള ആ ഒരു ഇത് വന്നു കല്യാണത്
ആഹ്
അതോണ്ട് എങ്ങനെ കുറച്ച് നീണ്ട് നീണ്ട് പോയതാണ്, പൊതുവേ മ്മള് പെൺകുട് ഒരു കല്യാണം ഞാൻ കഴിച്ച് അയക്കുക അതാണ് ഒരു മെയിൻ
ഞങ്ങള എവിടെ നമ്മുക്ക് ഉം നമ്മ നമ്മൾ പെൺകുട്ടികൾക്ക് കല്യാണം വരുമ്പളെ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ കല്യാണം വരുമ്പോ കല്യാണം കഴയിപ്പിക്ക എന്നുള്ളൊരിതില് അങ്ങനെ കല്യാണം ക
ആഹ അതന്നെ ആഹ അങ്ങനെ തന്നെ എല്ലാ ഇങ്ങന പറയും വീട്ട്ന്ന് പുറ ത്ത്ന്നായാലും കുടുംബക്കാരായാലും എല്ലാരും പറഞ്ഞീനു പഠിപ്പിച്ചേന് പക്ഷെ ഇന്റെ ഇഷ്ടം അതാണെന്നറിഞ്ഞ ഇങ്ങനത്തെ അങ്ങനാണെങ്കിൽ അങ്ങന നട ചെയ്തോ ന് ഇരുപത് ലഷം നമ്മളാ ഇതില് അടങ്ങി ഒതുങ്ങി ചെയ്യുന്ന രീതലാവണം എന്നുള്ള കണ്ടീഷന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ത് വേണെങ്കിലും പഠിച്ചോ എവിടെ വേണമെങ്കിലും പോയി പഠിച് അപ്പൊ പിന്നെ വീട്ടുകാരങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോ നമുക്ക് ബാക്കിയുള്ളവര് എന്ത് പറഞ്ഞാലും പ്രശ്നില്ലല്ലോ
ആ വിക്കാനെ ആയിരിക്കും നമ്മള് പോയി പഠിക്കണ്ട് പോറത്തൊക്കെ പോയി പൊറത്ത് പോ ന്നാ തന്നെ ഭയങ്കര ഒരു ഓ ഈ പെങ്കുട്ടികള് പുറത്ത പഠിക്കാൻ പോവുവാന്ന് പറഞ്ഞാല് വലിയ എന്തോ കുറ്റാണ്
ഉം കെ മാറി
ഉം ഇന്ന് പറഞ്ഞാ കഴിക്കണം ഒരു ജോലിയ അതെ കല്യാണം
ജോലിയാവാനും ബുദ്ധിമുട്ടാണ കേട്ടോ
ഇന്നത്തെ കാലത്ത് ജോലി മാണം എന്തായാലും അത്യാവശ്യം നമ്മ ജോലി ഒരാളെ ഒരു കല്യാണം കഴിഞ്ഞാ നമ്മളെക്കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റൂ ഇപ്പൊ നമുക്കെന്തെങ്കി ദിനോ സാധനങ്ങൾക്കൊക്കെ വില കൂടില്ലേ
ഉം നമക്ക് കഴിയൂല അപ്പ എല്ലാരും എന്നാലും ഒരുവിധോക്കെ എല്ലാ മുന്നോട്ട് വരണിണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്നെ കണ്ട് കാണ്ട് കൊറെേ ആൾ ആൾക്കാര് പ്രചോദനായി വന്നോലു
ആ ഒരാള് പഠിച്ചു തുടങ്ങുമ്പോ നമുക്ക് മറ്റുള്ളവർക്കും സ്വാഭാവികായിട്ട് ഇങ്ങനെ എറങ്ങാ തോന്നും പഠിക്കണം തോന്നും നമുക്ക് വേറൊരാളിങ്ങനെ പഠിച്ചിങ്ങാണ്ട് കാണുമ്പോ തന്നെ ആ അവര് പഠി ക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നമുക്കെന്താ പഠിച്ചാ ച്ചൂടെ നമ്മള് ഇപ്പ എന്തിനാ വീട്ട് നമ്മൾ ഇത്രയും ആയിട്ട് നമ്മൾ എന്തിനാ പോയിരിക്കിണ് നമുക്ക് പഠിച്ചു ച്ചൂടെന്നൊക്കെ ഇങ്ങനെ ഏഹ് സ്വാഭാ
ആ ആ ഞാനൊക്കെ ഡിഗ്രിക്കൊക്കെ പഠിക്ക ണ സമയത്ത് എല്ലാരേം ധാരണ എന്തേന്നറിയോ കോളേജി പോണത് എഹ് അങ്ങനെ പോവാൻ പാടില്ല കോളേജി പോയാ കുട്ടികള് കേടാവും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഞാൻ പോയി പഠിച്ചു വന്ന സമയ ത്ത് എല്ലാരും പറയും ഞാനിങ്ങനെ അങ്ങൻത്തെ ഒരു അങ്ങൻത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല്യ അങ്ങനെയൊന്നും ഇല്ല്യ ആഹ് ഓള് അങ്ങനെ പോയി പഠിച്ച് ഇപ് ഇപ്പൊ അങ്ങനെ അങ്ങനെയാണല്ലോ അപ്പം എഹ് ഓളെപ്പോലെ ഇങ്ങളും പഠിക്കാൻ പറ്റുമെങ്കി ചെയ്തോളിന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ആർക്കും അറിയില്ല എല്ലാരേം വിചാരം കോളേജ് കേടാവാൻ പോവാണ് അങ്ങനെ ഓരോന്നിങ്ങനെ സിനിമയും കാര്യങ്ങളും ആ പക്ഷേ ആ ഒക്കെ മാ എന്നാ എന്നാ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ട്ടോ നന്നായിട്ട് സ സപ്പോർട്ട് ചെയ്യണ ആൾക്കാരിണ്ട് ഇന്നോട് പറയും
പക്ഷേ ഇപ്പളുണ്ട് ട്ടോ പഠിപ്പിക്കാത്ത ആൾക്കാര് ഇപ്പളും ഉണ്ട് ഉം ഇപ്പോഴും ചില നല്ല ആൾക്കാരൊക്കെ അത്രയും ഏഹ് ഇതില് ഇങ്ങനെ അതെ അങ്ങനെ പറഞ്ഞോലുണ്ട് ഒരിത്ര പത്താം ക്ലാസ് വരെ പഠിച്ചാ മതി അങ്ങനത്തൊരു ഇത് ഇപ്പഴുണ്ട്
ആ അങ്ങൻത്തെ ആൾക്കാരിണ്ട് പിന്നെ ഇവടെ ഉമ്മ പഠിച്ചതേരുന്നു അപ്പൊ ആ ഒരു ബേഗ്രൗണ്ട് ആഹ് പക്ഷെ ഉമ്മ പഠിച്ചിട്ടിമ്മ എവിടെയും എത് ത്തില അപ്പൊ അവരെ സങ്കടം ഇണ്ടായിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ മാരെടെ പോയിട്ട് അങ്ങനെണ്ടായപ്പോ അങ്ങനെ അങ്ങനെ പോയതാണ്
എവിടെയെങ്കിലൊക്കെ എത്തട്ടെ പഠിക്കട്ടെ
ഉം
അന്നത്തെ പണ്ടത്തെ പോലെള്ള വല്യ പായസ ആഹ് ആഹ് അങ്ങനെല്ലേ
അപ്പോ ഓരൊക്കെ നല്ല നല്ല രീതിയിൽ നല്ല പ്രൊഫഷണൽ കാര്യങ്ങളൊ
അപ്പൊ സപ്പോർട്ട് ഉണ്ടാവുമ്പോ നമ്മുക്കും പഠി ക്കാനൊര് ഇത്ണ്ടാവും ഉം നമുക്ക് നമ്മളെ വീട്ടിൽ സപ്പോർട്ട് ചെയ്യാ തന്നെ നമുക്ക് പഠിക്കാന് ആ നമുക്ക് പഠിക്കാനും നമുക്കന്നെ ഒര്‌ പ്രചോദനാവുഅത് പിന്നെ സപ്പോർട്ടില്ലാത്ത ചെലോല്ണ്ടല്ലോ ഇനി ന്ത് പഠിക്ക്ണേ ഇനിയെന്ത്നാ കല്യാണം കഴിഞ്ഞില്ലേ ഇനിപ്പ എന്താ യ് പ്പോൻ നോക്കൂ ലേ കുട്ടിയേളെ നോക്കി ഇവിടിരിക്കെ വീട്ടിലിരിക്കെ പണിട്ക്കെ അങ്ങൻത്തെ അങ്ങെനെല്ലാവുമ്പം നമുക്ക് പഠിക്കാനും തോന്നൂല മക്ക് ക്കാ ഭാഗത്ത് ക്കേ പോവാൻ തോന്നൂല്ല ഇനിപ്പോ പഠിക്ക്ണ കണ്ടാൽത്തന്നെ അങ്ങനെ പറഞ്ഞി ആ ആഹ് ഓല് രാവില
പഠിക്ക്ണേന് പറിം ആ അത് ആതൊ ക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കുറേ കേട്ട് ക്ക് ണ് അതൊന്നും വിഷയേല്ല നമ്മള് അങ്ങനെ ഏഹ്
അത് നമ്മുക്ക് ചെയ്യുമ്പോ നമുക്കിപ്പ അത് ഒരു വീട്ട്‌ന്നും കൂടി നമുക്ക് ഇങ്ങനെ പറയുമ്പോ ഇപ്പത് നമ്മള് സ്വാഭാവികായിട്ട് നമ്മള് അത് അങ്ങനെ അങ്ങനെ അവിടെ നിർത്തും വീട്ടുകാർ പർഞ്ഞാ പിന്നെ അവരൊന്നുംല്ല ചെലവ് ന് തരുന്നത് നമ്മുക്ക് നമ്മള് വീട്ട്കാരല്ലേ ചെലവിന് തരുന്നത് ആ ഓരെന്തെങ്കിലും പറഞ്ഞോട്ടെ നമുക്ക് നമ്മള വീട്ടകാരില്ലേ നമ്മളൊ പ്പം ന്നർഞ്ഞാ തന്നെ നമുക്ക് പഠിക്കാന് അതിന് നമുക്ക് വലിയ ഒരിതാണ് ഒര് കൂടെണ്ടെങ്കി തന്നെ നമുക്ക് എന്താ നമ്മളെ മനസ്സും നമ്മള് സന്തോഷാവും പഠിക്കാനുള്ള ഒരു ഒരുതു ല്യല്ലോ നമുക്ക് അപ്പം നമ്മ്ക്ക് പ്പൊ നല്ലതില് പഠിക്കാ
ആ അതെന്നെ അതെന്നെ നമുക്ക് വേണ്ടത് ഞാനും അതെന്നെ ആ ഒര് നമ്മള് ആര്ത് നമ്മള് തള്ളി പറഞ്ഞാലും നമ്മളെ വീട്ടാര് നമ്മളെ കൂടെണ്ടെങ്കില് അങ്ങനെല് അങ്ങനെ ഒരു ബോധള്ളെ ആൾക്കാരാവണന്നെ ഉള്ളൂ അങ്ങനെ വി ഏഹ് വിദ്യാഭ്യാസത്തിനെ കുറിച്ച് കൊർച്ചൊക്കെ ഒള്ളവരാവുമ്പേ വോട്ടെയ്യും അല്ലാത്തലാണെങ്കി അതിന് എതിർക്കും, അങ്ങനെണ്ടാവുല്ലോ, പിന്നെ ഈ ഏഹ്
കുറെ വിദ്യാഭ്യാസിള്ള ആൾക്കാരാണെങ്കില് അവര് സപ്പോർട്ട് ചെയ്യും പിന്നെ കൊറെ അ അല്ലാത്തവര് ഇങ്ങനെ പറിയും എന്തിനാ പഠിക്കണേ
ഉം ഉം സപ്പോർട്ട് നല്ലോണം ഇണ്ടായിനിട്ടോ, ഇനിപ്പോ എല്ലാർക്കും നമ്മള് ഇങ്ങനെ പഠിക്കുമ്പം ആ പഠിക്കിണ്ടല്ലോന്ന് പറഞ്ഞ് അങ്ങനെ പറ ആൾക്കാര് കൊറെ ഇണ്ടായിനി എന്നാലും അയ്ന്റെ എടക്ക് ഇങ്ങനെ കല്യാണകാര്യന്ന് പറഞ്ഞാണ്ട് കൊറെ ആൾക്കാര് ഇങ്ങനെ അങ്ങനെ പറയല്ലോ ആ ആഹ് ഒപ്പള്ളോലൊക്കെ കഴിഞ്ഞു ഒപ്പള്ളതല്ല, അതില് താഴെല്ലോൽതും കഴിഞ്ഞുന്നൊക്കെ പറഞ്ഞാണ്ട് പറയേനി അങ്ങനെ പറയു.
ആ ആ നമ്മൾ അവരും കൂടെള്ള കണ്ട നിങ്ങള് അങ്ങനൊക്കെ പറഞ്ഞത് ഉള്ളിൽ നമ്മള് താഴ്ത്തിക്കാ
ആ ആ ആ ഷേ എനിക്ക് പിന്നെ തായെ ന്റെ തായെ ട്ടോ അല്ല പുറത്ത്ന്നൊക്കെ നമ്മള് കസിൻസിന്റെ ഒക്കെ കഴിഞ്ഞൂന്ന് അറിയുമ്പളെ അപ്പോ ഞാൻ പറയാ ആയിക്കോട്ടെ അയ്നിപ് കഴിഞ്ഞോട്ടെ ചെലപ്പം പറയും ഓൽ ഓൽത് കഴിണേന്റെ മുന്നെ അന്റെ കയണം ന്നട് വേണം ഓലത്ണ്ടാക്കന്നെ ഞാൻ പറയും നിങ്ങളത് ഇണ്ടാക്കിക്കോളി നിക്കൊരു പ്രശ്നോം ഇല്ല അപ്പോ പിന്നെ ഓൽക്കൊന്നും പറയണ്ട
അധികം ആ നമ്മളെ ഉമ്മമാരു തന്നെ ഇപ്പോ അങ്ങനെ താഴത്തു ഒരാളുണ്ട് അല്ലെങ്കിൽ മുകളില് ഒരാളുണ്ട് അല്ലെങ്കിൽ ഒരാളെ പഠിപ്പിക്കണം ഇത്ര
ഉം
അടുത്താളെ പഠിപ്പിക്കണ്ടേ പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ടും അങ്ങനെ ഇപ്പൊ പിന്നെ നമ്മുക്ക് അങ്ങനെ പല സ്കൂള് പഠിക്കുമ്പോ തന്നെ അവർക്കുള്ളത് സർക്കാർ തന്നെ നൽകുന്നുണ്ട് പഠിക്കാനുള്ളത് പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ല
പഠിച്ചിട്ട് എവിടെ എത്താ നമുക്കൊരു കുറ്റം കുറ്റബോധാണ്
അത് ഭയങ്കര സാങ്കടവും ഇൻക്കൊക്കെ ചിലപ്പോ തോന്നുന്നു നമ്മളിങ്ങനെ ഇരിക്കുമ്പോ നമുക്ക് തോന്നും അത്രയും പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങിട്ട്ഒന്നും ചെയ്യാൻ പറ്റില്ല ഇല്ലല്ലോന്നൊക്കെ തുറക്കുമ്പോ പിന്നെ അതത്റ നമ്മൾ കല്യാണം പ്ലസ് ടുന്റെ കല്യാണം കഴിഞ്ഞു ഡിഗ്രിപകുതി
ആഹ്
ഓ ഓ ഇവൻ ആ ഇല്ലല്ലോ അപ്പൊ ആ സങ്കടം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മള് മാർക്ക് ലിസ്റ്റ് നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റിനകത്ത് ആവശ്യംണ്ടല്ലോ അപ്പൊ അത് അങ്ങനെ തോന്നി ഇത്രയും എന്താപെണ്ടായി നമ്മള ഒന്നും ആയില എവിടേം എത്തില്ല എന്തെങ്കിലൊക്കെ ഒന്ന് ചെറുതെന്തങ്കിലൊക്കെ ന്നാ വയിരുന്നു അങ്ങനത്തെക്കെ സങ്കടം അന്ന് ഇണ്ടായിന്നു കേട്ടോ
ഉം ഇപ്പ എന്താ വെച്ചാലേ ഇപ്പ നഞമ്മള് പഠിച്ചിട്ടും നമ്മള് നന്നായിട്ട് എഫെർട്ട് എടുത്താലേ നമ്മള് എവിയേലും എത്തുള്ളൂ കേട്ടോ അങ്ങനെ പ്രശ്നം എല്ലാരും പഠിക്കണണ്ടേ അതും ഒരു പാരയാണ് പണ്ടത്തെ അത് പോലെ വേഗം പഠിച്ച് ജോലി ആകാനൊന്നും പറ്റൂല
അപ്പൊ പഠിപ്പ ഇപ്പ എല്ലതും കൂടൂല ഡിഗ്രീന്നെ നാലു വർഷം ആക്കി പഠിക്കണ ഇതിനു കൂട്ടി പിന്നെ പൈസ പൈസ ഭയങ്കരല്ല എല്ലാത്തിനും പൈസ വണോല്ലീത്തിനും നമുക്ക് പൈസ ഇല്ലാതെ പൈസല്ലോല് പടി പച്ചാ മതി അങ്ങനത്തെൊ ഒരു ഇതായിപ്പോ
ആഹ അപ്പൊ എജ്യൂക്കേഷൻന്ന്ന്നെ ഒരു ബിസിനസ്സായി മാറിയിരിക്കണ്
ആ സത്യാണ്ത് ഞാനിപ്പ കൊറ പഠിക്കൻ കൊറേണ്ട് ഇപ്പൊ പല്ല ഇതുണ്ട് പക്ഷെ അതിനൊക്കെ നമ്മള് ആദ്യം അങ്ങോട്ട പൈസ കൊടുത്തിട്ട് നമ്മള് പഠിക്കുകയ അവര് പൈസ ക ജോലിക്കായാലും നമ്മള് ആദ്യം അങ്ങട് കൊടുക്കണം. നമുക്ക് ശമ്പളം വാങ്ങാൻ പറ്റുള്ളൂ ജോലിയൊന്നും മ്മള്
ൽപ്പര്യല്ലാട്ടാ അങ്ങനെ കൊറേ പൈസ കൊടുത്ത് അങ്ങനെ പഠി
ആ ഇല്ല ഇവിടന്നൊക്കെ ഇവിടൊക്കെ ഇവിടെ അടുത്തൊക്കെ ഉണ്ട് ഒരു മ ഇവിടടുത്ത് വീട്ടിലെ ഒരു താത്ത ഇങ്ങനെ ടീച്ചറാണേ പക്ഷേ അവര് സ്കൂളില് കേറിയത് എത്ര മുപ്പത്തഞ്ച് ലക്ഷം ഒക്കെ കൊടുത്തിട്ട് അവര് പെർമനന്റ് ആയിട്ട് അങ്ങനെ സ്ഥിരമായി ട്ട് അവരങ്ങനെ ആ ജോലി അങ്ങനെ സ്കൂളിൽ തന്നെ ആക്കി. പക്ഷേ അതോണ്ടൊന്നും കാര്യല്ലാ നമ്മൾ അത്രയും പഠിച്ചിട്ട് നമ്മൾ തന്നെ നമ്മള് പൈസ നമ്മള് പിന്നെ നമ്മള് ജോലി ചെയ്യ അത് ആഹ് അത് ഉം നമ്ലതലാ നമ്മള് നമ്മള് പൈസ ചിലവാക്കിട്ട് നമ്മള് പഠിക്കുന്ന അപ്പോ നമുക്ക് ഐതിലുള്ളത് നമ്മള ആണ്ട് ജോലി സ്‌കൂളായാലും പൈസ ഉടുപ്പെടുക്കുന്നവർക്ക് വേഗം കേറാ അവങ്ങനെ ടെയിനിങ് അങ്ങത്തെ കാര്യങ്ങളൊക്കെ നടക് ആഹ് അങ്ങനെ പഠിക്കണ ഇപ്പത്തന്നാ ആഹ് അന്നായിക്കോട്ടെ
ആഹ് ആഹ്